ആഹ് വോയ്സ് ഭയങ്കര കുറവ്
ആഹ് നിങ്ങളത് ഭയങ്കര കുറവായിട്ടല്ല ഉള്ളത്
ആഹ് ഭയങ്കര എന്തോ ദൂരെ നിക്കണ പോലണ്ട്
എങ്ങനാ
ദൂരെ നിന്ന് സംസാരിക്കൂല്ലേ ദൂര
ആഹ്
ആഹ് നിനക്കേ വിക്കാ-
ഹലോ
ആഹ് കേക്കുന്നുണ്ട് നിനക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടാ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
പിന്നെ എന്തല്ലാം സുഖല്ലേ
ആഹ് സുഖമാണ് നിങ്ങൾക്കോ
ആഹ് സുഖം തന്നെ
ആഹ് എങ്ങനെ പോകുന്നു- ആഹ് മഴയൊക്കെണ്ടോ അവിടെ
ആഹ് ഇവിടെ ഇപ്പൊ വെയിലാണ് നല്ല വെയിലാണിവിടെ മഴ അങ്ങനെ ഇല്ല അവിടെയും
ഓടിപ്പോയെന്ന് തോന്നുന്നു
എങ്ങനെ
കേരളത്തിലെ മഴയൊക്കെ ഓടിപ്പോയിന്ന് തോന്നുന്നു
ആഹ് അയില്ല ഇപ്പൊ ഇങ്ങനെ മഴ എന്തെങ്കി പക്ഷെ രാവിലെ ഉണ്ടാവും ഒരു ചെറിയൊരുതല്ലേ എങ്ങനെ
ആ ഇവിടെ അതും കാണുന്നില്ല ഭയങ്കര കമർച്ചയ ഇവിടെ അതും കാണുന്നില്ല
അവിടെ മഴേനല്ലേ അല്ല
ഇല്ല ഇല്ല
ഇവിടെ അങ്ങനെന്നെ രണ്ട് ദിവസമായിട്ട് അങ്ങനെ ഇല്ല
ശരിക്ക് ആ മയക്കാലത്ത് ത്തെ മഴ പൈതി
ആഹ് അത് ശെരിയാ എന്നാ അതിന് വേണ്ടിട്ടാ പിന്നെ മെയില് മഴ എന്തായിരുന്നു
ആഹ് എനിക്ക്ന്നാ മഴൊക്കെ നേരെ തീർന്നുന്നാ
ആഹ് അതെ
പിന്നെ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേൾക്ക
ആ കേ ഉണ്ട് പക്ഷെ ഭയങ്കര ഞാൻ പറഞ്ഞില്ലെ ഭയങ്കര സ സൗണ്ട് കുറവായതുണ്ടേ ആഹ് കഴിച്ച്
എന്താ കയിച്ചേ
ഞാനിന്ന് ചോറും ഇറച്ചിക്കറീം
ഓ പിന്നെന്നാ വേണ്ടേ?
ഉം-
ഞാൻ കൈ- ജില്ലാ കൈ
ആഹ് ആഹ് -
വെശപ്പില്ല കൊറച്ച് കയിഞ്ഞ് കയിക്കാൻ വെച്ചു-
ആഹ് വീട്ടിലാണോ?
ആഹ് വീട്ടലാ വീട്ടിലാ-
ആഹ് ആഹ് ആഹ് ലെയിറ്റാവ്വോ കയിക്കാനൊക്കെ?
ഇല്ലില്ല ഇന്ന് പിന്നെ ലേറ്റ് ആയിട്ട് എണീയിച്ചത്- ക്ലാസ്സില്ലേനു അപ്പംന്നെ ലേറ്റ ആയിട്ട എണീച്ചേ- ക്ലാസില്ലേനു- അതുകൊണ്ട്- പിന്നലേറ്റായെണിച്ചു-
ആഹ് - പിന്നെ-
പിന്നെ എന്തൊക്കെയ ഇഷ്ടങ്ങളൊക്കെ-
എങ്ങനെ-
എന്തൊക്കെ ചെയ്യാനാ ഇഷ്ടം-
അങ്ങനെ വെച്ചിണ്ടെങ്കില് ഓളി കളിക്കൻ ഇഷ്ടം-
എന്തെങ്കിലും പറ-
സിനിമാണോ ഇഷ്ടം അങ്ങനെ കാർട്ടുൺ ഇതൊക്കെ ഇഷ്ടം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കില് അങ്ങനൊന്നുംല്ല എല്ലാം കാണും ആഹ് നിനക്കാ
പിന്നെ കുക്കെയ്യാൻ ഇഷ്ടാ
ഏഹ്
കുക്ക് ചെയ്യാൻ ഇഷാണോ
എന്ത് ചെയ്യാന് കുക്ക് ചെയ്യാനോ ആഹ് കു ആഹ് അത് ഇഷ്ടമാണ് ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ചെയ്യും ആഹ് അങ്ങനെ അങ്ങനെ വ
പഠിക്കയാണോ
ഭയങ്കര
ആഹ് ഹലോ ഹലോ വല്ലാത കാലല്ലോ ഇങ്ങളത് ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ
ഹലോ ആഹ് ഇപ്പൊ കേക്ക കുറച്ച നേരത്ത് കേക്കുന്നല്ലേ ആഹ ഇപ്പൊ കേക്കാം
വേറെന്തെല്ലാ അവിടെ മഴ ഉണ്ടോ
ഏ
മഴയുണ്ടോ
ആഹ മഴയില്ല വെൽന്നെ എന്തോ ഒരു റേഞ്ചിലേ ആരിക്കും ചെിലപ്പോ എന്നാല് പക്ഷെ മഴയൊന്നും പെയ്യുന്നത് ഇന്ന് രാവിലെ കറണ്ട് ഇല്ലാണ് വീട്ടില്
ഇപ്പൊ കറണ്ട് രാത്രി പോകുന്നാണുന്നുണ്ടല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഇന്നലെ രാത്രി നമ്മളടും പോയിട്ടുണ്ട വരും ഉ അതെന്തെും ഇതാണോ അങ്ങനെ പോ പോ
അറിയില്ലപ്പ പറയ ന നട്ടണം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിലടരിക്ക പോകുന്നു
നല്ല താണുപ്പൊക്കെ ഉണ്ടേ പിിന കിടന്നുറഞ്ഞ സുഖണേ
ആ രാത്രി ആ ഒരു കുറച്ച സമയമായി വീ്താൽ മതിയായിും
ആഹ അതെ പിന്നെ അൊണ്ട് പുലർച്ചക്കെട്ടാ പോയി തോന്നുന്നു കറണ്ട് പോയിന്ന് തോന്നുന്നു
ഓ
ഞാനങ്ങനെ അറിയ ഫാൻ ഓഫ് ആായ വേഗം അറിയ
അങ്ങെ
പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പക്ഷെ വേന ഉറങ്ങി നല്ല തണുപ്പൊക്കെന്ന ഞങ്ങൾ ഉറങ്ങിപ്പോയി
ആഹ
ഉ അതെ പിന്നെ ആഹ് പിന്നെന്തല്ലാ
പിന്നെന്തല്ലാ
പിന്നെ അങ്ങനെ ഇരിക്കുന്ന ഉ ആഹ പിന്നെ യാത്രൊക്കെ പോവാറുണ്ടോ
യാത്ര എടക്കൂ
ഉം നി ആഹ ഞാനും അങ്ങനന്നെഞാൻ സ്കൂള് കൂട്ടിയപ്പോ ഇങ്ങനെ ചേച്ചിന്റെ ഭാഗക്ക് സ്കൂള് കൂട്ടിയോണ്ട് ആ ടൈമ തന്നെ ഞങ്ങ എല്ലാരും കൂ ഇങ്ങനെ പോയി ഉം അതുപോലെ എന്തെലുമൊക്കെ ഉ ആ ഇഷ്ടണ എങ്ങന ഇഷ്ടമാണ് ഇപ്പ ഫ്രണ്ട്സിന്റെപ്പുറന്ന് പോണംന്നൊക്കെയുണ്ട്
എങ്ങെന്താ സ്ഥലങ്ങള ഇഷ്ടോ
അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഊട്ടി പോണം വൈങ്ക ഞാൻ ഇതുവരെ പോയി എല്ലാരും ഊട്ടി പോന്നാറൊക്കെ പോയി ഞാൻ പോയിട്ടേ ഇല്ല
ഓ ഞാൻ ഊട്ടി പോയിനു
പോയിനാ
ആ പോയിനു
ആ ചോദിക്കുണോരൊക്കെ പോയിട്ടുണ്ടോയിക്കു ഞാൻ മാത്രാണ പോവാത്തെന്ന് ആ അപ്പൊ ആഹ അത് വെച്ചാ മൂന്നാറിനിബര് പോയേരുന്നു. ആ എന്റെ വീട്ടന്ന് പോയേരുന്നു അത് അന്നെനിക്ക് ക്ലാസ്സിള്ളോടണ്ട് പോവാൻ പറ്റിയില്ല എന്ക്ക് എക്സാമായ്രുന്നു. അപ്പൊ ആ ടൈമിലായതൊണ്ട് ഞാൻ പോയില്ല അപ്പൊ ചുമുമ്പ് ആഹ അന്നേരം പിന്നെക്ക് ഭയങ്കര അത് ഭയങ്കര സങ്കടായ്പ്പോയി അതൊരു കല്യാണത്തിനായി പോയേരുന്നു അവര് ഇതിനായിട്ട് പോയതല്ല കല്യാണത്തിന് പോയതേന് അപ്പൊ പിന്നെ ആ കല്യാണത്തി പോവാതിരിക്കാൻ പറ്റൂലല്ലോ ഞങ്ങളെ കുടുംബക്കാരെ കല്യാണണ് അപ്പൊ അതുകൊണ്ടര ആ വഴിക്ക് അങ്ങനെക്ക കറങ്ങിയടിച്ചിട്ട് വന്ന്‌
ആഹ്
അപ്പൊ അതുകൊണ്ട് ഞാൻത് എനിക്ക് എന്തായാലും പോയേ പറ്റൂന്ന് ഞാൻ പറഞ്ഞിട്ടണ്ട് വീട്ടില്
പിന്ന
ഓ
പിന്നെന്തല്ല
പിന്നെ അങ്ങനെ ഇരിക്കുന്ന് ആ പിന്നെ ഉം പിന്നെന്തല്ലാ
ഇങ്ങനെ പോന്ന് ഫുഡ്‌ ആക്കിട്ടുണ്ട് ഇനി അത് പോയി കഴിക്കണം
ഫുഡാ ഇതിങ്ങനെ ഭയങ്കര ഇതായത്കൊണ്ടേ സ്ലോ ആയത് കൊണ്ടേ അവിടെന്ന് എന്താ പറയെണ്ടെന്ന് ശ്രദ്ധിച്ചു കേക്കണം
ആ നിങ്ങൾക്ക് ഭയങ്കര സൗണ്ട് ഭയങ്കര ചെറുതാ ഉള്ളത്
ആര നിന്റെ സൗണ്ടാ
നിങ്ങളത്
ഇത് ആയതൊണ്ടല്ലേ പൊതുവെ ങ്ങനെയല്ലല്ലാ ഇത് പക്ഷേ ഭയങ്കര ഒരു ഭയങ്കര അത് ദൂര നിന്ന് സം സാരിക്കണ പോലെ അതൊണ്ട് എനിക്ക് കേക്കാൻ ഭയങ്കര പ്രയാസം ഞാനി പറയുന്നുതു അങ്ങനെയാണോ കേൾക്കുന്നെ
ആഹ് അതൊണ്ടാ ചെവിട്ടിന്റെ അടുത്ത് ഒത്ത് വച്ചിരിക്കുന്ന്
ഈ ഹെഡ്സെറ്റ് അങ്ങനെ എന്തെങ്കിലും കുത്തീട്ടുണ്ടോ
ഇല്ല ഇല്ല
ആ അല്ല ചെലത് അങ്ങനെ പറയ്ന്നേക്കാം ഹെഡ്സെറ്റ് കുത്തിട്ടായിരിക്കു ഞാനും കുത്തീട്ടൊന്നും ഇല്ല ഉം ഫ്രണ്ട്സ് ഇവിടെയോ ഇവിടെ ഞാന് ഒറ്റയ്ക്ക ഫ്രണ്ട്‌സ് അപ്പുറത്തെ ഇതില് ന്നോള്ണ്ട് ന്നല്ലാതെ എന്റെ ഇവിടെ ആരൂല്ല
ഓ അല്ല പൊതുവെ എങ്ങനെയാണ് എല്ലാരുമായിട്ടും ഭയങ്കര സംസാരിക്കുന്ന കൂട്ടത്തിലാണോ ന്ന്
എങ്ങനെ
പൊതുവെ എങ്ങനെയാണ് എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണോന്ന്
കേക്ണേ ഇല്ല ഒന്നുകൂടി പറയു
എല്ലാരും ആയിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണോ ന്ന്
ആ ഇവിടെ ആളിണ്ടെങ്കിലല്ലേ
ആഹ്
ആ പക്ഷെ എന്തയ്യാനാ ഒറ്റക്കായിപ്പോയി
ഏ അങ്ങനെ
ഉം അ
രാത്രി എന്നാ കഴിക്കല്
രാത്രി ചോറ ന്നെ ഊം ഉച്ചക്വെച്ച ചോറന്നെ ഉണ്ടാവും പിന്നെ കറിയു അതെ ഇപ്പ തന്നെ ഇല്ലെങ്കിൽ മാത്രേ വേറെ വെക്കൊള്ളൂ ഉച്ചക്ക ത്തെ കറിയന്നായിരിക്കും ആം അവിടെ എന്താ ചപ്പാത്തിയാ
ആഹ് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കും പത്തലൊക്കെ ഉണ്ടാക്കും
ഉം
ചോറ ന്നെ കഴി ക്കാറില എന്തെങ്കിലും ചപ്പാത്തിയാ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫുഡ് ആയിരിക്കും ഉണ്ടാവ
അങ്ങനെ ഊം പിന്നെ
പിന്നെ
പിന്നെ അങ്ങിരിക്കുന്ന് വൈന്നേരം അഞ്ചരക്കാവുമ്പോ പോണം
വർക്കയ്യലാണോ
ആഹ് ഞാൻ വർക്ക് ചെയ്യാ
ഓ
ഞാൻ ഓഫീസിലാണ് അപ്പൊ ഒന്ന് സാറ് നേരത്തെ പോയോണ്ട് പണിയെല്ലാം കുറച്ച് കഴിയും അപ്പ ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നു ഞാന പണിണ്ട് എന്നാലും അതിന്റെ ഇടക്ക് കൂടെ അങ്ങനെ
എന്താ വർക്ക് ചെയ്യന്നെ
എന്നാ ശരി ആഹ്
ആയി